കേൾക്കാമോ ആ കേൾക്കാമോ
ആഹ് കേക് കേക്ക കേക്ക
ആഹ് പിന്നെന്തുണ്ട് വിശേഷങ്ങള്
സുഖാണോ
ഉം സുഖായിട്ടിരിക്ക്ന്ന് കൊഴപ്പൊന്നുല്ല മഴയൊക്യാണ് ഇന്ന് മഴ കൊറവ്ണ്ട് ഇന്നലെ വേരേം മഴായിരുന്നു
ആ ഇന്ന് മഴ രാവിലെ ഉണ്ടായിര്ന്ന് പിന്നെ മഴ പോന്ന് വെയില് വന്ന് പിന്നെ ആഹ്
ഞങ്ങക്ക്ന്ന് നല്ലന്തരീക്ഷ പിന്നെന്താണ് വേറെ ഓ രാവിലെ ബ്രേക്ക് കൊർച്ചൊക്കെ കഴിച്ചു കഴിച്ചു കഴിച്ച് ആഹ് ങ്ങള് കഴി ങ്ങള് കഴി
ഹ് കറി കറിയാര്ന്ന് ആഹ്
ഓ ആണോ ഞങ്ങക്ക് ഞങ്ങക്ക് ദോ ഞങ്ങള് ഡ്ഢലി സാമ്പാറും
ഇഡ്ഢലി സാമ്പാറ്
ഇഷ്‌ടാന്നോ ഇഡലി സാമ്പാറൊക്കെ
ആഹ് ഇഷ്ട ആ ഇഡലിസാമ്പാറൊക്കെഷ്ടാ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒണ്ടാക്യോ
ഇല്ല ഒണ്ടാക്കില്ല ന്ന് ഞങ്ങള് കൊറച്ച് പൊറത്ത്ന്ന് കഴിക്കാ വിചാരിച്ച്
ഇയ്യോ ഈ പൊറത്ത്ന്ന്ള്ള ഫുഡത്രേ ഞാറാഴ്ചെ
ആഹ് നല്ലതല്ല ഞങ്ങളിങ്ങനെ പൊറത്തോട്ട് വന്നപ്പൊ ആഹ് പോവാൻ എല്ലാരുടെ പ്ലാൻ ചെയ്തിരിക്കാണ് അപ്പഴേ ആ ന് സാ ആഹ് മഴയൊന്നുല്ല പിള്ളേർക്കവധിയാണ് മക്കൾക്ക് സ്കൂളൊന്നുല്ല അപ്പം വിചാ പോവാന്ന് അങ്ങനെ ഒന്ന് കറങ്ങി പോവുമ്പം ഫുഡും കഴിച്ച് ട്ട് പോകാന്ന്ചാരിച്ചു അങ്ങനെ നമ്മള് വല്ലപ്പോഴു അങ്ങനെ അഞ്ചാറ് മാസൊക്കെ കൂടുമ്പഴാ വെളിലൊക്കെ പോയൊന്ന് ഫുഡ് കഴിക്കുന്നേ
ആഹ് അഞ്ചാറ് മാസം കൂടുമ്പഴാണെ കൊഴപ്പുല്ല എന്ന് ഈ വെളീന്ന്ള്ള ഫുഡ് കഴിക്ക കഴിക്കുന്നത്ര ശെരിയല്ല നമ്മളാരോഗ്യത്തിന് അതത്ര ശെരിയല്ലത്
ക്കറിയാം പിന്നെ പിള്ളാരുടെ ഒരു ആഗ്രഹല്ലേ
പല അസുഖങ്‌ക്ക് കാരണമാകുന്നുണ്ട്
ആഹ് അതൊക്കെറിയാ പ്രത്യേകിച്ച് നോൺ വെജൊക്കെ കഴിച്ചാ ഈ ചൂട് സമയത്തൊക്കെ നോൺവെജൊക്കെ കഴിച്ചാലേ പ്രശ്നം വെരും ഈ ഷവർമ്മ അങ്ങൻത്തുള്ളതൊക്കെ കഴിച് ച്ചാലൊരുപാട് പേർക്ക് ആഹ് ഭക്ഷ്യവിഷബാത ഏറ്റിട്ടുണ്ട് ആഹ് കുബൂസ് അതൊക്കേണ് പ്രശ്നക്കാര് ചൂട് സമയത്ത് നമ്മള് അറിയുംഅതൊക്കെ എന്നാലും വല്ലപ്പൊഴൊക്കെങ്ങനെ കഴിക്കാറുണ്ട്. ഉ നമ്മളന്ന് വെളില് പാർക്കിലൊക്കെന്ന് പോകാന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്
ആഹ് ല പകുതീ വ് വെന്ത ചിക്കനൊക്കെടുത്ത് കഴിക്കത്തില്ലേ മറ്റേ എന്തായിന് പറയ്ന്ന പേര്
ഞാൻ ത എനിക്കത് അറിഞ്ഞൂടാ
ആ അതൊക്കെവര് ആ അത് എന്റെ പേര് എനിക്കും കറക്റ്റായിട്ടറിയത്തില്ല അതൊക്കെ ആരോഗ്യ പ്രശ് ശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ആഹ് മൂവ്സ് ഷേ കോഴിയൊക്കെ നല്ലതുപോലെ വേവിച്ചേ കഴിക്കാമൊള്ളൂ പകുതി വെന്താലക്കെന്തോ പ്രശ്നല്ലേ
പ്രശ്നാണ്
ഉം പിന്നെ വേറെന്താണ് എന്താണ് വിശേഷം ഞാനാനെങ്കി ഒര് ടൂ
ത്തം പരേ
ഞാനെടാ ഒരു ആ ഒരു ടു വീലർ വേടിക്കാനുദ്ദേശിക്കുന്നു നിങ്ങക്കാവുമ്പോ അറിയാലേത് ക ഏത് ഇലക്ട്രിക്കാണോ നല്ലത് അതോ പെട്രോളാണോ നല്ലത് ഏതാണ്? നിങ്ങടഭിപ്രായെന്താ ഒരു സജഷൻ പറയാമോ?
സജക്ഷൻന്ന് പറയുമ്പം
ഇപ്പം ഏഹ് പെട്രോൾ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇപ്പൊ പെട്രോളിന്റെ വില കൂടുതലാ
ആഹ് ഹ
അപ്പൊ നേരെ നമ്മൾ ഇലക്ട്രിക് വണ്ടിയിലോട്ട് ചെല്ലുമ്പം
ഉം
ഇലക്ട്രിക്കകത്ത് ഇലക്ട്രിക് വണ്ടിക്കകത്ത ഉള്ള പ്രശ്നം എന്ന് വെച്ചാലേ
ഉം
ഈ ബെൽറ്റ് വരുന്ന ടൈപ്പും ഒണ്ട് ഡയറക്റ്റ് മോട്ടറു ആയിട്ട് മോട്ടറും ആയിട്ട് വീലായിട്ട് കറങ്ങുന്ന ടൈപ്പും ഉണ്ട്
ഓ ഓ അങ്ങനെ അത്രയൊന്നും നമുക്കറിയത്തില്ല ആഹ് അങ്ങനെ
അത്രയ ഇ.. വെൽറ്റ് ടൈപ്പ് കൂടുതൽ നാള് നൽക്കുമെങ്കിലും ഈ മോട്ടർ ടൈപ്പാണ് കംപ്ലൈൻറ് ആവുന്നത്
ഓ ഓ
പിന്നെയും അതിനത്തൊരു ദൂഷ്യഫലമുണ്ട്
ഉം
അതിനതെന്നു വെച്ചാൽ ഈ ചില സമയങ്ങളിൽ ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് നിന്ന് കത്താൻ വേണ്ടി ഇപ്പ ഈ ഇലട്രി വണ്ടി
ഓ ഓ ഓ അങ്ങനെ അമ്മൾ ഒരുപാട് കേട്ടത് ആഹ് ആഹ കത്തിപ്പോയിട്ടുണ്ട് ആ അങ്ങനെ ഒത്തിരി ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടികള് കത്തി പോയിട്ടുണ്ടന്ന് ആഹ് അത് അതെന്താ ഷോർട്ട് സർക്യൂട്ട് എങ്ങണായിരിക്കുവോ ഹലോ
അതേ
അതെന്താ അങ്ങനെ കത്തുന്നേന്ന് അറിയാമോ ഹലോ
കേൾക്കാവോ
ആഹ് കേൾക്കാം അതെന്താ അങ്ങനെ കത്തിപ്പോന്നന്ന് അറിയോ
കേൾക്കാവോ പറയുന്നേ
ആഹ് ആഹ് പറയുന്നത് കേൾക്കാം പറഞ്ഞോ പറഞ്ഞോ
ആഹ് അങ്ങനെ അങ്ങനെ കത്തിപോകും അപ്പൊ നേരെ മറിച്ച് നമ്മള് പെട്രോൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത്ന്ന് വെച്ചാ